ഹലോ.
ആ നമസ്കാരം.
നമസ്കാരം.
എന്തൊക്കെയുണ്ട് വിശേഷം.
നല്ല വിശേഷം സുഖമായിട്ട്ം പോക്കുന്നു എന്താ അവിടുത്തെ വിശേഷം.
എന്താണ് സുഖമായിട്ട് പോകുന്നു.
ആഹ്
എന്താണ് മഴയുണ്ടോ.?
ആഹ നല്ല മഴയാണ്
ഓ ഇ നല്ല മഴയാണല്ലേ ആ അവിടെുണ്ട്ന്ന് നല്ല മഴ.
ഓഹ്.
ഇന്ന് ഫുള്ള് മഴന്നെ ആയിരുന്നു. ഉച്ചന്റേശം ഫുള്ളായിട്ടും മഴന്നെ. ഇരിണ്ട് മൂടി കെടക്കേന്നു.
ആഹ് ഇവട രാവിലേ എണ്ട്.
ആഹ് ആഹ്. എന്താണ് ചായേക്ക കുടിച്ചോ?
ഓഹ് ചായൊക്കെ കുടിച്ച്.
ഇന്നെന്താ സ്പെഷ്യലുള്ളെ?
സ്പെഷ്യലായിട്ടൊന്നൂല്ല. രാവിലത്തെ ക ദോശ ആ വെള്ളപ്പം ബാക്കിയുണ്ടായിരുന്നു.
ഓഹ്
അതും ചെമ്മീന്റെ.
ചെമ്മീനായിരുന്ന് ഓഹ് ചെമ്മീനൊക്കെ ഇപ്പൊ കിട്ടോ?
ഓഹ് ഇപ്പൊ ചെമ്മീൻ സീസണാ
ആഹ് എങ്ങനെയാണ്? കടേ പോയി വാങ്ങണ അതോ വണ്ടിയിൽ വരോ?
ആഹ് ഞങ്ങളെ ഇതീക്കൂടെ വണ്ടി വരണ്ട് ആയീന്ന് വാങ്ങിയതാ.
ഓഹ് എത്രയാറേറ്റ് ചെമ്മീനൊക്കെ?
എത്രയാ നൂറോ ഇരുനൂറോ അങ്ങനെ എന്തോ ആണ് എൻക്കറിയില്ല കറക്.
ഓ അവിടെ എത്ര കുറവാ ഇവിടെ മുന്നൂറ്റി എൺമ്പത് രൂപ ഒക്കെ. വല്ല്യ ചെമ്മീനൊക്കെ ഓ.
റ്റ്.
ഇനിയത് ചെറിയ ചെമ്മീനായിട്ടാണോ അറിയില്ല ഇവിടെ. വെലിയ ചെമ്മീനാള്ളെ വലിയ ചെമ്മീന് മുന്നൂറ്റി എമ്പത് രൂപേക്കെ നല്ല ചെമ്മീനാണ് നല്ല.
ആഹ്
ഇതിലങ്ങന വണ്ടീൽ പോവലിണ്ട് അങ്ങനെ സ്ഥിരായിട്ടൊന്നും വാങ്ങൂല്ല എപ്പളെങ്കിലൊക്കെ കാണുമ്പോ ഇങ്ങനെ.
ആഹ്.
നല്ല വെലയാവുമ്പോ പിന്നെ നമ്മള് ങ്ങനെ മടിക്കും വാങ്ങാന്.
ആഹ് അത് നന്നാക്കണത് ആലോയ്ക്കുമ്പളും ഭയങ്കര കെ. ട്യളാണ്
ആഹ് വലുതാവുമ്പം വല്ല്യ കൊഴപ്പില്ല. ചെറുതാവുമ്പോളാണ് കുറെ നന്നാക്കണെങ്കിൽ പണി. ഇപ്പം ചിക്കനും വെല കൂടുതലാണല്ലോ.
ചിക്കന് വെല കൂടുതലാ?
ഓ ചിക്കനും വെല കൂടുതലാ ചിക്കൻ ഇപ്പം നൂറ്റി അറുപതായിക്ക കിലോന്ന്.
ഓഹ്.
ചിക്കനും മീനൊന്നും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയാണിപ്പൊ. എല്ലത്തിനും നല്ല വെലേണ്. ബീഫിനാണെങ്കി അയിലേറെ. ഉം പച്ചക്കറി ഞമ്മള് സ്വന്തം ഇണ്ടാക്കാണെങ്കിൽ കൊഴപ്പില്ല്യ. നമ്മള് പൊറ പൊർത്ത്ന്ന് വാങ്ങുമ്പോ അയ്ലും വെഷന്നായിരിക്കും. വെശാംശള്ള പശ്ച്ക്കറിയല്ലേ നമുക്ക് കിട്ടൊള്ളൂ. ഞമ്മള് വീട്ടില് എന്തെങ്കിലും ജൈവകൃഷിയൊക്കെ ഉണ്ടെങ്കി പറ്റും.
ആഹ് ഇങ്ങളങ്ങനെ എന്തേലും ഉണ്ടാക്കാറുണ്ടോ?
ഇവിടെ പച്ചമുളകെണ്ട് വേറൊന്നും ഇണ്ടായി ട്ടില്ല. വെണ്ടേം വഴുതനൊക്കെ കുഴിച്ചി തീർന്നു ക്ഷെ അതൊന്നും ഇണ്ടായിട്ടില്ല.
മയ ആയോണ്ടായിരിക്കൂല്ലേ?
ആഹ് മഴയേട്ടാം തോന്നണെണ്ട്.
ഔ.
ഏറെയിലൊക്കെ തന്നെ വെച്ചിനി മഴ കൊള്ളാത്തടത്തൊക്കെഛെ ഉണ്ടായിട്ടില്ല.
ആഹ്.
ബീഫാണെങ്കി അതും വാങ്ങൂല അതിനും വേലേണ്. ബീഫ് ഇപ്പൊ കിട്ടാനില്ലാന്നും പർഞ്ഞാണ്ട്. അതിനും നല്ല വെല ഓ ബീഫ് ഇപ്പം ഇതൊന്നും വര്ന്നില്ലാന്നർഞ്ഞാണ്ടേ. വേറെ സംസ്ഥാനത്ത്ന്ന് നമ്മക്ക് ഇങ്ങട്ട് എത്തണ്ടേ അപ്പൊ അവിടൊക്കെ ഭയങ്കര പ്രശ്നാന്ന് തോന്ന്ണ്ട്. പോത്തുംഇതിനെഒന്നുംഇങ്ങോട് കയറ്റി വിടണില്ലന്നൊക്കെ പറയുന്നേക്കാണ്ട്.
ആ
അതോണ്ടാണ്പ്പം ബീഫിന് നല്ല വെലാന്നൊക്കെ പറിണ്ണ്ട്.
ബീഫിന് എത്ര വര്ന്നേ?
ബീഫിന് നാന്നൂറ്റിരുപത്.
ആഹ്.
ഒരു കിലോനാണ് നന്നൂറ്റി ഇരുപത് അപ്പൊ അമ്മക്ക് കന്ന് കിട്ട്ണില്ലാ ർഞ്ഞാണ്ടാണ് ഓലിങ്ങനെ വെല കൂട്ട്ണത് നമ്മക്കിപ്പോ ബീഫ് പയേമാതിര്യെന്നും വാങ്ങി കയ്ക്കാൻ പ റ്റൂല അതാണ്പ്പള്ളെ ഇത്രയും വെല കൂട്യാല് അമ്മക്ക് വാങ്ങാൻ കയ്യൂല്ലല്ലോ.
ആഹ് ആഹ്.
അങ്ങനെണ് ഇന്നപ്പോ വെള്ളിയാഴ്ച ആയിട്ടും കൂടി ബീഫ് ഒന്നും വാങ്ങാന്
കഴിഞ്ഞിയില്ലല്ലേ.
കയ്‌ഞ്ഞീല്ല
ബീഫാങ്ങണേൽ ടൗണ് പോണ്ടേ? മ്
ഇവ്ടെ അട്ത്തൊന്നുല്ല ആരെങ്കിലൊക്കെ പറഞ്ഞയക്കണം.
ആ
കിട്ടണേങ്കില് അപ്പോ അത് ഞമ്മള് എടുത്ത്ന്ന് ഇപ്പോ ചിക്കനേ കിട്ടുള്ളൂ അപ്പോ ഞമ്മളത് വാങ്ങും.
ആഹ്.
പിന്നെ എടക്കൊക്കെ ആള്ണ്ടാവുമ്പോ പോയി കൊണ്ടു വന്ന് തരും.
ആ
ആളില്ലാഞ്ഞാ പിന്നെ നമ്മക്ക് ചിക്കനെന്നെ കിട്ടൊള്ളു.
ഇന്നാലും കൊറേ ദിവസൊക്കെ ആവുമ്പോ നമുക്കൊരു പൂതി ഇണ്ടാവൊല്ലോ.
ആഹ്.
അതിനും വേണ്ടി എപ്പളെങ്കിലുക്കെ വാങ്ങും. ബീഫ് നല്ലോണ്ണം വരട്ടി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ആണല്ലോ. നമ്മള് പെ പെരുന്നാൾക്കൊക്കെ ഉണ്ടാക്കുല്ലോ.
ആഹ് പെര്ന്നാൾന്റെ ബീഫ് നല്ല ടേസ്റ്റാ.
ആഹ്. അത് ഞമ്മള് കൊറേ വാങ്ങുമ്പോ കൊറേ ഉണ്ടാക്കുമ്പോ നല്ല പൊര്ച്ചെട്ക്ക്മ ആഹ് അപ്പോ അയ്ന് കൊർച്ച് വേവന്നെ മതി വെള്ളൊന്നും ഒയിക്കാതെ വേവിക്കുമ്പോന്നെ വേഗം വേവും.
ഓഹോ.
പിന്നെ അതിൻ്റെ മസാല പെരുന്നാക്കാവുമ്പോ ആ രീതിൽ വേറൊരു ടേസ്റ്റാണത്.
ആഹ് പെര്ന്നാൾന്റെ ബീഫ് ർഞ്ഞാൽ അത് വേറെ തന്നൊര്
ഉം, ഉം. നല്ലോണ്ണം ചട്ടീല്ട്ട് നെരിച്ചെടുക്കുമ്പോള്ളൊക്കെ
മ്.
പിന്നെ അന്ന് നമ്മള് വെക്കുമ്പോ നല്ലോണം വെ നല്ലതും വെ കേടായും ഒക്കെ വെരിച്ച് വെക്കും മറ്റേമ്മള് ഒരുകിലോന് രണ്ട്കിലോ ഓ ഒരുകിലോനോക്കെ വാങ്ങുമ്പോമ്മള് എല്ലാംപാടെ ച്ചേക്കങ്ങട്ട് മിക്സെയ്ത് വെക്കും അതാണ്
ആഹ്
മറ്റേനല്ലബീഫ്മാത്രംനോക്കിയാണ്ട് നെയ്യൊക്കെഒഴിവാക്കി അങ്ങെനെയാണല്ലോ വെക്കാറ്
ഹാ ആഹ് നല്ല ബീഫ് മാത്രം നോക്കിട്ക്കും ല്ലേ
ആഹ് നല്ലത് മാത്രം നോക്കിട്ക്കും പിന്നെ മസാലെയൊക്കെ നൽ
കോതി ഇതി ഇല്ലാണ്ട് വെര്അ രസംല്ലാണ്ട് വര്അ
ആഹ് നെയ്യൊക്കെടുമ്പോളാടേസ്റ്റ്ല്ലാതെ വര്ന്നെ
ആഹ്
മസാലൊക്കെപാടെടുമ്പോള്ള ടേസ്റ്റ്കുറവ്
ആഹ്
കൊർച്ച് മസാലക്കെ ഇട്ടാ മതി ഇന്നാ തന്നെ നല്ല ടേസ്റ്റ് ഇണ്ടാവും നമ്മള് കൊറേ പൊടികളൊക്കെടുമ്പോ അയിന്റെ ആഹ് ബീഫിന്റെ ടേസ്റ്റ്ങ്ങണ്ട്
വേറെന്തൊക്കെയാണ്?
വേറെന്താ നല്ല ചിക്കന്ങ്ങള് എങ്ങനെ വെക്കാറ്?
ചിക്കന് കറിയാക്കി വെക്കും പൊരിക്ക്യൊക്കെ ചെയ്യും ഇന്നിപ്പോപൊരിച്ച ഞാൻചെയ്തെ മക്കൾക്കൊക്കെ ഇഷ്ടം പൊരിക്ക് ആഹ് കറി നെയ്ച്ചോറ് പൊരിക്കണത്ര നല്ല ഒന്നു അല്ല പിന്നെ എപ്പോഴെങ്കിലൊക്കെ കുട്ടിയാക്ക് ആഗ്ര പറിമ്പോ അങ്ങനെ ഇണ്ടാക്കി കൊട്ക്കും
ആഹ്
അല്ലമ്മള് വെളിച്ചെണ്ണേല് പൊരിക്കണേന് കൊഴപ്പല്ല നമ്മള് ഓയലോളൊന്നും ഉപയോഗിക്കരുത് ന്നൊള്ളൂ
ആഹ് ആള് വെളിച്ചണ്ണെ ഉപയോഗിക്കാറ്?
ആഹ് വെളിച്ചെണ്ണ ഉപയോഗിക്കാറ് വെളിച്ചെണ്ണക്ക് നമ്മക്കത്ര കേടില്ല നമ്മള് ഇണ്ടാക്ക്ണതല്ലേ നമ്മളെ വീട്ടിലന്നെ
ആഹ്
വെൾ നമ്മള് വാങ്ങ്ണ ഓയിലുകളൊക്കെയാണ് കെമിക്കലും ഇതൊക്കെള്ളത് സൺഫ്ലവർഓയിലും പാംമൊയിലൊക്കെ അതൊക്കെണ് ഭയങ്കരകേട്
ആഹ് ആഹ്
മറ്റെത് നമ്മള് നമ്മളട്ത്തുള്ള തേങ്ങ വെട്ടി ഒണക്കി ആട്ടിണ്ടാക്കല്ലേ അതിനത്രകേടില്ല. പിന്നെമ്മള് അധികായിട്ട് യൂസ്യ്ണില്ലല്ലോ നമ്മള് കൊറച്ച് പുതിയതും പുതി അ കൊറേശെ കൊറേശെങ്ങനെ പിന്നെ പഴയ വെളിച്ചെണ്ണ അങ്ങ് ഉപയോഗിക്കുമ്പോം പൊരിച്ചതന്നെ വീണ്ടും വീണ്ടും പൊരി ക്കുമ്മം അങ്ങനെയൊക്കെ ആവുമ്പഴാണ് നമ്മക്ക് കേട്
വീട്ടിലാവുമ്പോ അങ്ങൻത്തൊന്നും ഉപയോഗിക്കാറ്ണ്ടാവൂലല്ലേ?
ഇല്ലല്ല നമ്മള് കൊ ആവശ്യത്തിന് കൊറച്ചെടുത്ത് പൊരിക്ക്യ പിന്നെ ആ വെണ്ണ അങ്ങനെ കൊറേ കാലം അങ്ങനെ യൂസ്യ്യില്ലല്ലോ അന്നന്നെ ഉപയോഗിക്ക്യന്നല്ലാതെ
ആഹ്
പിന്നെമ്മള്ഉപയോഗിക്കാതെ പിന്നെപിന്നെ കൊറേ ദിവസം കഴിഞ്ട്ട് ഉപയോഗിക്ക അങ്ങനൊക്കെ ആകുമ്പോഴാണ് കേട് വെര്ണത്
ആവു
ചൂടായ വെണ്ണ പിന്നിം പിന്നിം ചൂടാക്കും അപ്പ നമ്മള് വീട്ടിലാവുമ്പൊ അതൊന്നും ചെയ്യൂലല്ലോ
ഞമ്മളെപ്പഴും ഞമ്മള്ണ്ടാക്ക്‌ണ ഫുഡ് നന്നാക്കി ഇണ്ടാക്ക്‌അ അയില് നമ്മള് ഹെൽത്തിയായി ഇണ്ടാക്ക്‌അന്ന്ള്ള
ഇപ്പസുഖങ്ങളാണല്ലോ കൂടുതലുള്ളത്
ആഹ്
ഫുഡിന്റ്തായിട്ടെന്നെയാണ് ഫുള്ളസുഖങ്ങള്ണ്ടാവ്ണതും
ആഹ് ഭക്ഷണത്തിന്റതുകൊണ്ടന്നെ ഷുഗറ് വരുന്നതാണ് ഭക്ഷണത്തിൻ്റത്കൊണ്ട് ക്യാൻസറ് വര്ന്നേ നമ്മളെ ഭക്ഷണത്തില് കെമിക്കലും ഇതൊക്കെആയിട്ട്
ഉം എല്ലാ അസുഖങ്ങളുടെയും തുടക്കം ഫുഡ്ന്നെ
ഉം
ഫുഡ് കണ്ട്രോൾ ല്ലാതെ ജീവിതാന്നെല്ലോരു
ഹ്മ് ഫുഡ് നമ്മള് കണ്ട്രോളെയ്യണ്ടേ എപ്പളും
മ് ഷെപ്പത്തെ കാലത്താലും ഫുഡ്‌ കണ്ട്രോളെയ്യൂല്ലോ
ഹ്മ് ഇപ്പെല്ലാരും ജീവി തിന്നാൻ വേണ്ടി ജീവിക്കല്ലേ പണ്ടങ്ങനെയല്ലാഞ്ഞു വെഷ ക്ക്‌ണേനെന്തെങ്കിലും കഴിക്കണംന്നുള്ളൊരീതിയിലായിരുന്നു ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലൊക്കെ കിണ്ടിയ എന്തെങ്കിലൊക്കെ കിട്ടിയാ മതിന്നായിരുന്നു ആ പണ്ടൊക്കെ
ഉം
ഇപ്പങ്ങനെല്ലല്ലോ
ആ ആ
ഭക്ഷണം കഴിക്കാനായിട്ട് ജീവിക്ക യൂട്യൂബ്മാരെല്ലൊക്കെ തൊറന്ന്ണ്ടെ പിന്നെ
അതന്നെയല്ലുള്ളൂ ഫുള്ള് ഫുഡ് കഴിക്ക ഫുഡ് കഴിക്ക അവിടെ പോവാ ഇവിടെ പോവാ ഫുഡ് കഴിക്കാ അത്ങ്ങനെ വീഡിയോ ഇടാ അത് കാണുമ്പം കാണ്ണോർക്കും പിന്നെ ഇൻട്രസ്റ്റാകും അതൊന്ന് കഴിച്ച് നോക്കണം
ആഹ്
അങ്ങനെയാണല്ലോ ഇപ്പവസ്ഥ
ആഹ് ആഹ്
അത് കാണുമ്പോ ഞമ്മക്ക് ഓല്നല്ല ടേസ്റ്റ്ണ്ട് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ്കേക്കുമ്പൊ ഞമ്മക്കും
ആ
ഓരോ ആ പൂതി വരും അതൊന്ന് കയിച്ചോക്കിയാലോ എന്താപ്പയിന് ഇത്രയും ടേസ്റ്റുള്ളത്ന്നുള്ളതൊക്കെ നമ്മൾ ആഗ്രഹിച്ചുപോവും
ഉം
അതാണ് സംഭവത്തില് ഇങ്ങനെ വര്ന്നത്
ആഹ്
ന്നാ ശെരി ഒക്കെ
ഓക്കെ